എവ്ടിം വിവരുല്ലല്ലോ അന്നെ കുർച്ച്
നിങ്ങൾ എന്റെ പേര് വിളിക്കരുത്
മാറിപ്പോയതാ അതല്ല ഞാൻ അന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ, തുടങ്ങീട്ട് ഒരുപാട് സമയയി എന്നിട്ട് ഇതുവരെ ഇന്റെ അടുത്ത്ക്ക് വന്ന്ട്ടില്ലല്ലോ. എവിടെ പോയി കെടക്കാ ഞാ മണി ഞാൻ മണിക്കൂറ് ക്കൂറോളം തന്നെ കാത്തിര്ന്ന്ട്ട് എവ്ടെയും കാണാൻ കിട്ടിയിട്ടില്ലാ അത്രയും ആന് തനിക്ക് ചെയ്യാൻ എന്താണുള്ളത്
കാത്തിരിപ്പിന്റെ സുഖത്തെ കുറിച്ച് ജിബ്രാൻ എന്താണെന്ന് പറഞ്ഞെ അറിയാമോ
അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യല്ല പിന്നെ ഒര് കാര്യം അനക്ക് ഈ ഒര് വഴി ഞമ്മള്പ്പോ സംസ് സാരിക്ക്ണ ഈ വഴിനെ കുറിച്ച് അറിയില്ലെങ്കി ഞാൻ പറഞ്ഞ് തരാ
അതെ നിങ്ങൾ പറയൂ
നേര്ത്തെ ഇച്ചിപ്പാെര് കാര്യം എന്നിൽ നിന്ന് നഷ്ട്ടപ്പെട്ട് പോയി എനിക്കത് സങ്കടമുണ്ട്
എന്താണ്
ങ്ങനെ ആയാലും ശരി ഞാൻ കോ ഞാൻ സ് അൻ തന്നെ വിളിച്ചപ്പോ താനതെട്ക്കാത്ത കാരണത്താല് എന്തിലും മൂന്നാംത്തൊര് പേരും കൂടി അയ്ല് ചേർ ന്ന് പോയിട്ട്ണ്ട് ച്ച് ഭയങ്കര സങ്കടായി പോയി സാരല്ല ഇതൊക്കെ ജീവിതത്തിന്റെ ഒര് ഭാഗാണല്ലോ എന്താ ചെയ്യ്ണെ ഞമ്മക്ക് വിട്ട ആള് സമ്പാദ്യത്തിനെന്തേലും കൊറയോ അത് വേറെന്തെങ്കിലും പ്രശ്നണ്ടാവോ അറീല ഇപ്പൊ വര്ണോട്ത്തെച്ച് നോക്കേണ്ടി വെരും ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഞ്ഞ് വര്ണത് നോക്കാം
നിങ്ങൾ ഷാഫിയോട് സംസാരിച്ചോ
അതാണോ താങ്കളുടെ ഷാഫി
ഷാഫീന്ന് ഇതിന്റെ മീനിങ്ങ നമ്മുടെ ഈയൊരു മുച്ച് ഈ ഒര് ഈ ഒരു സംഗമ ത്തിന്റെ മെനി
ആ സ ശെരി ശെരി സോ എന്റെ പ്രശ്നമായ്രിക്കും ഞാൻ സംസാരിച്ചിട്ടില്ല ഏതായാലും സംസാരിച്ച് നോക്കാം പിന്നെ ഒര് കാര്യം എവെടേണ് പ്പൊ താന് ഒര്പാട് സമയായല്ലോ ഞാൻ കാത്തിരിക്കാൻ തു തൊടങ്ങീട്ട് എന്റെ ഡ്രസ്സ് എടുത്താണ്ട് റൂമിലേ ക്ക് പോകുന്നതെ ഞാൻ ക അവസാനമായ് കണ്ടത് പിന്നീട് എവെടെയും കണ്ട്ട്ട്ല്ലാ
ഇവിടെ ഭയങ്കര മഴയാണ് നിങ്ങൾ മഴയെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കൂ
മഴയെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ ച്ച് പ്പൊ വെശന്ന്ട്ട് നിൽക്കാൻ കയ്യുല്ലാ തനിക്ക് തിന്നാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരാം
നിങ്ങൾ മുതലാളി ആയത് കൊണ്ട് വേണെങ്കിൽ നിങ്ങൾടെ കൂടെ സഹകരി ക്കുന്നതിൽ എനിക്കൊരു താല്പര്യ കുറവില്ല
ഒരിക്കലും തൽപരനല്ല
നിങ്ങൾ അടക്കാകുണ്ടിലേക്കാണോ പോകുന്നത് കാളി കാവിലേക്കാണോ?
ഞാനങ്ങനെയൊന്നുല്ല ഞാൻ വെർതെ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ ന്റെ കൂടെ പോരുകയും എന്റെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം അത് വല്ലാ ത്തൊരു അനുഭവമായിരിക്കും
മയാ കൂടുന്നുണ്ടോ എന്നൊരു സംശയം
മയ വരും മയൊക്കെ അതൊക്കെ പ്രകൃതിപരമായിട്ട്ള്ള ഒരു സംഭവ വികാസമാണ് മായെന്നത് അത് ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് വർഷിക്കുന്ന ഒരു പ്രത്യേക തരം ഏഹ് ദ്രാവകമാണ് അത് പെയ്തിട്ടില്ലാ എങ്കിൽ മനുഷ്യന് ഈ സമൂഹത്തിൽ ജീവിക്കുവാനോ ഇവ്ടെ ഒരുമിച്ച് കൂടാനോ കഴിയില്ല എന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്
ഇത്രേം നേരത്തെ സംസാരം വെറും അതിന്റെ ദൈർഘ്യം നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്
പിന്നീട് വേറൊരു കാര്യം വ്ടെ മുഴുവനായിട്ടും വാഹനങ്ങൾ പോയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ വാഹനങ്ങൾ പോകുന്നത് നമ്മുക്ക് വല്ലാത്തരു ബുദ്ധിമുട്ടായി മാറും. അത് നമ്മുടെ സംസാരത്തിനും നമ്മുടെ ഈ സംസാരിക്കുന്ന വയിനും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
അതെ നിങ്ങൾ പറയുന്നതും ശരിയാണ്
എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം. ജീവിതത്തിൽ നമ്മൾ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാൽ മാത്രേ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തിച്ചേരാൻ കഴിയുവയൊള്ളൂ. അല്ലാതെ ആരും ഇന്ന് വരെ ജീവിതത്തിൽ എവിടെയും വിജയിച്ചിട്ടില്ലാന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ഞമ്മൾ മൈക്രോൺ മൈക്രോഫോണിന്റെ അടുത്തിന്ന് വാഹ നങ്ങൾ വ്യൂ വാഹവ്യൂഹം കടന്നു പോകുമ്പോൾ ഒന്ന് അമർത്തി പിടിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു.
അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല ഞാൻ കരുതി അല്ലാതെ വാഹനങ്ങളൊന്നും പോകൂലാന്ന്. ഇന്ന് പുറത്തറങ്ങിയ ഇപ്പോളോ ഞമ്മുക്ക് എതിരായിക്കൊണ്ട് ഒരുപാട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ഞമ്മളെ കാത്തിരിക്കാതെ അല്ലാ തോട്ടത്തിലാണ്. നമ്മളെ എല്ലാ
പ്രത്യേകിച്ച് ആ വാഹനം ഞമ്മുടെ അടുത്ത് എത്തുമ്പോ ഫോണും കൂടി അടിക്കുന്നുണ്ട്.
ആ അത് ഞമ്മളെ പ്രയാസപ്പെടുത്താനായിട്ട് എന്ത് അവസ്ഥയാണോ ഇത്. ആ അടുത്ത് ഒന്ന് കഴിയു മ്പതൊന്ന് ഓരോന്നും നെരനെര യായിട്ട് തുടരെ തുടരെ വന്നു കൊണ്ടിരിക്കുന്നു ഇത് എനിക്കല്ലാതെ വ വെറുപ്പിക്കുന്നുണ്ട് എന്നെ.
അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ കടന്ന് വരുന്നത്.
ഏത് തരത്തിലുള്ള വാഹനങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് വന്നാൽ അതൊക്കെ നമുക്ക് വല്ലാതെ വെറുപ്പിക്കുകയും നമ്മളെ മനസ്സിനെല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യുമന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
ഇലക്ട്രിക് വാഹനമായാൽ നമുക്കത് പ്രയാസം വരില്ല എന്നാണ് എനി ക്ക് തോന്നുന്നത്.
താങ്കൾ ഒരിക്കലും മറ്റൊരു ഭാഷയിൽ താങ്കൾ ഒരിക്കലും മറ്റൊരു ഭാഷ ഉപയോഗി ക്കരുത്. നമ്മൾ നമ്മുടേതായ സ്വന്തം ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കണംമെന്നാണ് പറയാനുള്ള ത്.
ആ ഓക്കെ ഓക്കെ
താങ്കളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു പദപ്രയോഗങ്ങള് ഞമ്മള് ഈ ഒരു സംസാരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്തുകൊണ്ട് താങ്കൾ അത്തരത്തിലുള്ള സംസാരങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നു.
അത് എന്നിൽ ന് എന്നിൽ നിന്ന് വന്ന് പോയ പിശകാണത്.
ഒരു പിശവ് ഇനി മുതല് അങ്ങോട്ടൊരു പിശവു ഉണ്ടായാൽ താനെ ഞാൻ താങ്ങളെ ഞാൻ എന്റെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള
ഏയ് നിങ്ങൾ പറഞ്ഞ ഒരു കമ്പനി എന്ന്ള്ള തും ഒരു പ്രശ്നം തന്നെ ആവില്ലേ.
അതൊരു പ്രശ്നമല്ലേ. താങ്ക്ളെന്തിനാ അത് താങ്ക്ള് ഏഹ് വൈകുന്നേരം ഏ ചായ കുടിച്ചോ?
അതെ ചായയും നുറുക്കും പിന്നെ അതുപോലെ തന്നെ അച്ചപ്പവും ഉണ്ടയായിരുന്നു.
ഏത് ഉണ്ട ഉണ്ടായാലും എന്താ പ്രശ്ണം താങ്കൾ എന്തുകൊണ്ട് ഒരു ആ നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമി ക്കുന്നില്ല. കണ്ടോ വീണ്ടും ഞമ്മളെ വെറുപ്പിക്കാൻ വേണ്ടി ഒരു വാഹനോം വ്യൂഹം കൂടി കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ വല്ലാതെ നമ്മള് വെറുപ്പിക്കാന്നല്ലാതെ വേറെ എന്താ ചെയ്യിണത് ഇൻക് ഇതിനോട് തീരെ തീരെ താൽപര്യമില്ല ഞാൻ ഇതിനെ വെറുക്കുന്നു തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അത് താങ്കൾ മന സിലാക്കേണ്ടതുണ്ട്. വന്ന് കൊണ്ടെയിരിക്കും ഇന്നട്ട് ഞമ്മളെ വല്ലാതെ ഓ ഇത് പറയേണ്ടാവശ്യമില്ല വീണ്ടും വീണ്ടും ഇത് എന്താപ്പത് മാത്രം എന്തൊരു വണ്ടികൾക്കൊരു പ്രത്യേകത അതാവിടെത്തിയപ്പോ ഹോണി അടിക്ക്ണ്. ഇതുവരെ ഇല്ലാത്ത ഓണടികളുടെ ശബ്ദങ്ങളും കേൾക്കുന്നു.
ത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെങ്കിലോ ഇന്ന് ഞമ്മുടെ ആവശ്യകത കൂടിയത് കൊണ്ടാണ്
ത്കൂടിലഴച്ച ഈ.. ഒരു മനോഹരമായ പ്രകൃതി രമണീയുടെ പശ്ചാതല ശക്തമായി നിരോധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് താങ്കൾ മനസ്സിലാക്കണം ഞാൻ അംഗീകരിക്കുന്നില്ല ഇത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഞ ഞാൻ ഇതിനെ വെറുക്കുന്നു. ഞാൻ ഇതിനെതിരെ ശക്തമായ സമരം പ്രതിഷേധിധവും നടത്തുമെന്നുള്ളതി യാതൊരു സംശയവുമില്ല. താങ്കൾക്ക് എന്റെ കൂടെ കൂടണമെങ്കി താങ്കൾക്ക് കൂട ഇതാ.. വീണ്ടും ഒരു വാഹന കടന്നു വരുന്നു ഇതൊക്കെ എന്നെ വല്ലാതിറ് ട്ടെറ്റ് ചെയ്യുന്നുണ്ട് വേചനിപ്പിക്കുന്നുണ്ട്.
വാഹനങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഞമ്മൾ എന്തിന നിർത്തുന്നത് ഞമ്മുടെ നട
തന്നോടൊപ്പം തന്നോടൊപ്പം കൂടിയതിനു ശേഷമാണ് എനിക്ക് ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടും ഞാനെൻ്റെ ജീവിതത്തില നുബയിക്കാൻ തുടങ്ങിയത്. കാർണം ഞാൻ തുടക്കത്തിൽ തന്നെ തൻന്റെ പേര് വിളിചുകൊണ്ടാ തുടങ്ങിയത് താങ്കൾ അത് മനസ്സിലാക്കേണ്ടത്ണ്ട്..
അതാണ് അത് നിങ്ങൾടൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്
എന്റെ പ്രശ്നമില്ല താങ്കള എന്റെ കൂടെ കൂടിയതോട് കൂടെ എനി ക്കുണ്ടായി വന്ന ഓരോ പ്രതിസന്ധികളാണ് ഞാ മനസിലാക്കുന്നു താങ്കൾ എന്റൊടൊപ്പമില്ലാ എങ്കിൽ എനി ഇത്തരത്തിലുള്ള ഒരു യാതൊരു പ്രയാസോം പ്രശ്നോം ഉണ്ടാവൂലാ ന്നുള്ളതിൽ എനിക്ക്യാദൊരു
തിരിച്ചു നടക്കാൻ സമയമായെന്നു തോന്നുന്നുണ്ടോ?
ഇല്ലല്ലല്ലാ... ഇനി എത്ര ടൈം സംസാരിക്കാനുണ്ട് ഞമുക്ക് ഇത അടുത്ത രണ്ട് വാഹനങ്ങൾ കടന്നു വരുന്നു നമ്മളെ ബുദ്ധി മുട്ടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സംസാരത്തെ എ ഒന്ന് നിർത്തി വെക്കാൻ വേണ്ടി ഞാനിതിനോടൊന്നും അംഗീകരിക്കണില്ല താങ്കൾക്ക് താങ്കൾ എന്ത്കൊണ്ട് ഇതിനോ പ്രതിഷേധി ക്കുന്നുള്ളതിൽ എനിക്ക് വാ വീണ്ടും പറയാണ്ട ആവശ്യമില്ല പറയുന്നതിന് മുമ്പേ ഓണക്ൾ അടിക്കും
ഞാൻ മനസ്സിലാക്കുന്നതേ... ഞമ്മൾ ഒരു ഉള്ളേരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞമ്മു ടെ മൊബൈൽ ഫോണിലെ സ്മാർട്ട് ഫോണിലെ ഒരു കണക്റ്റ് ബന്ധം വിച്ഛേദിക്കപ്പെടുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു.
എന്തിന് ഞമ്മള സിമ്മ് വളരെ മനോഹരമാണ് ഈ ലോകത്ത് എല്ലാ ഇടങ്ങളിലും എ വളരെ സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇത് തന്നെയാണ് അതുകൊണ്ട് താങ്കൾ അതിനെ കുറിച്ച് ഒരിക്കലും പേടിക്കേണ്ടതില്ല താങ്കളുടെ ഒപ്പം ആരാണുള്ളത്? അതെ. തങ്കൾക് എ താങ്കൾ എന്തുകൊണ്ട് എന്റെ കൂടെ വന്നിട്ടില്ല അതിന് താങ്കൾ ഇതുവരെ എന്നോട് മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതിന് ഞാൻ പശ്ചാത്തപിക്കുന്നു.
അതെ അതെ എങ്ങോട്ട് വന്നിട്ടില്ല?
താങ്കളെ ഞാൻ മണിക്കൂറുകളോളം അവിടെ വെയി റ്റ് ചെയ്തിട്ടും താങ്കൾ എന്റെ കൂടെ വരാതെ മറ്റൊരുസുഹൃ ത്തിന്റെ കൂടെ നടന്നു പോകുന്നതായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
എന്നോട് മാപ്പക്കണം എന്നിൽനിന്ന് വന്ന് പോയ തെറ്റാണ്.
താങ്കളെ ഒരു സുഹൃത്തിനിങ്ങനെ വഞ്ചിക്കാൻ പാടില്ലാന്ന് താങ്കൾക്കറിയില്ലേ? താങ്കരു സുഹൃത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയാൽ താങ്കളോട്പിന്നെ ആ.. ഒരു വ്യക്തിക്ക് ഒരി ഒരു വിശ്വാസത ഉണ്ടാവില്ലോന്ന് താങ്കൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഇതൊക്കെ താങ്കൾ അറിയാതെയണോ ചെയ്യുന്നത്? ഞാൻ താങ്കളോട് ഒരുപാട് തവണ
വീട്ടിൽ നിന്ന് സംസാരിക്കണ അതുപോലെ നമക്ക് ഉം.. നേരെ തൊടങ്ങ്ന്നതായിരിക്കും കൊറച്ചും കൂടി ബെറ്ററായിട്ട് വരാ.. കാരണം പല ആളുകളും നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയും നമ്മൾ അങ്ങാടിയിലൂടെ എത്തിക്കൊണ്ടിരിക്കയാണ്..
സാവധാനം സംസാരിക്കാ ഞമ്മക്ക്... ആരെയും ബുദ്ധിമുട്ടിക്കാതെ.. ഓക്കെ..
ഇപ്പോൾ ഏകദേശം ഒരു.. ഇനി വെറും
ആ സമയങ്ങള് സമയങ്ങള് സമയങ്ങളൊക്കെ കടന്നു പോകും
നാല്പ്പത് നിമിഷ നാല്പത് നിമിഷങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് വെറും നാല്പ-
അതും ഞമ്മള് കാര്യമാക് സമയവും ദിവസങ്ങളും പ്രായങ്ങളും കൂടുകയും പോവുകയും ചെയ്യും.. അതിനനുസരിച്ച് നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷെ അതിനൊന്നും നമ്മൾ കാര്യമാക്കേണ്ട നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തകാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ മതി.. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം നമുക്കില്ലന്ന്
നമുക്കിനി കാളികാവിലെ ആ സ്കൂളിന്റെ മുന്നിലൂടെ ആ ബാക്ക് സൈ - സൈഡിലൂടെയുള്ള റോഡിലേക്ക് കടന്നു പോയാലോ
അവരെയൊക്കെ താങ്കൾ ഞമ്മൾ ഇവിടെ മറ്റൊരു സ്ഥലത്തു നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുക പിന്നെ എന്തുകൊണ്ട് അതിലൂടെ നടന്ന് ന്ന് പോകണം എന്ന് പറയുന്നു താങ്കൾ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല താങ്കൾ താങ്കൾ വേറെ എവിടെയോ ആണ് ഞാൻ വേറെ എവിടെയോ ആണ് താങ്കൾ എവിടുന്നു എന്നോട് സംസാരിക്കുന്നു.. ഞാൻ എവിടുന്നോ താങ്കളോട് സംസാരിക്കുന്നു.. പിന്നെന്തുകൊണ്ട് ഞാൻ താങ്കളോടൊപ്പം നടന്ന വരണമെന്ന് പറയുന്നത് മൊബൈലിലൂടെ എനിക്ക് താങ്കളോടൊപ്പം നടന്നു വരാൻ പറ്റുള്ളൂ എന്ന് താങ്കൾ എന്തുകൊണ്ട് മനസി
ആ.. നിങ്ങള് അങ്ങോട്ട് വന്നാൽ മതി
ഞമുക്ക് പോകാം... ഇവിടുന്ന് ഞമുക്ക് താങ്കൾ എന്നെ മൊബൈലിലൂടെ കൊണ്ടുപോകുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല.. താങ്കൾ എന്നോട് ചെയ്ത ചതിക്ക് താങ്കൾ പ്രായാശ്ചിത്വം നൽകണം. താങ്കൾ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർഥിക്കുന്നു..
നേരിട്ട് കാണാം..